എന്താ വർത്താനം
എന്തൊക്കെയുണ്ട് സുഖാന്നോ
ആഹ് സുഖാണ് എന്താ വർത്താനം
എന്തോ
എന്താ വർത്താനം ചോയിച്ചയാ
ആഹ് ഇവിടെയും സുഖം തന്നാ
ആഹ ആഹ കേൾക്കണില്ലേ
കേക്ക്ന്ന് കേക്ക്ന്ന്
ആഹ്
ഉം
ചായുടിച്ചോ
ചായൊക്കെ കുടിച്ച് നേരത്തേ കുടിച്ച് നാലുമണി ആകുമ്പോ കുടിച്ച് ചായൊക്കെ ഉം അവിടോ ചായൊക്കെ കുടിച്ചോ
ആഹ കുടിച്ച്
ആഹ
എന്താ കടി
എന്തോ
എന്താണ് കടിയോയ്ച്ചാ
പനമ്പൊരി
ഏ ഉണ്ടാക്കിയതാ
അല്ലല്ലല്ല വാങ്ങിച്ചതാ ആഹ്
ണ പരിപാടിയൊന്നുംല്ലേ
ഉണ്ടാക്കും എപ്പഴും ഇല്ല ഉം കു കു പിള്ളോരൊക്കെ സ്കൂളീന്ന് വരുമ്പോഴത്തേനെ
ആ ആ ആ
ഇല്ല ഉം
ആ ആ പിന്നെ വേറെന്തൊക്കെയാ മക്കളോ മക്കളോ
മക്കളുണ്ട് മോനു ഉണ്ട് മോളും ഉണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ
ഉം ഹ് ഹ് ഹ്
സ് സ്കൂൾ ഇട്ട്ന്ന് ഓരെ ചായുടിയൊക്കെ കഴിഞ്ഞോ
ആഹ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ് അത് ട്യൂഷന് പോയി
ഏ ഏ ഹ് ഉമ്മേ?
ആഹ് കേക്കാളാ പിന്നെ അവിടോ അവിടെ എത്ര മക്കളുണ്ട്
ഇവിടെ ഇവിടെ രണ്ടെണ്ണം മൂന്നെണ്ണം ആഹ
ഉം അവരും ഏ എന്തേ ഇവടുണ്ടോ
ഉം ഒരു ചായടൊക്കെ കഴിഞ്ഞതാ. കുറച്ചണട.
ആഹാ ആഹാ
ഉം എന്താ കൂ സ്പെഷല്
എന്തിനാ
ഏ എന്താ സ്പേസല്ല ചോിച്ചയാ
എപ്പഴത്തേക്ക് രാത്രിലാ രാത്രി ചപ്പാത്തി ചപ്പാത്തി
ഏഹ് ഹെ ചപ്പാത്ത്യന്നെലേ
ഏഹ് ചപ്പ അല്ല ചോറും കഴിക്കും പിന്നെ കുഞ്ഞുങ്ങ ഇപ്പ ചോറിനെക്കാട്ടി രാത്രി ചപ്പാത്തി ദോശ
ആഹ് അപ്പോ ചോറോ
ചോറും കഴിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കും
ആഹ് ആഹ്
നൈറ്റാന്താടീ അ ഉച്ചക്ക് മാത്രം ചെലോസം നൈറ്റ്‌ കഴിക്കും പിന്നെ പിള്ളാർക്ക് ആഗ്രഹള്ളപ്പം
ആ അതോണ്ട് തടി കൊറയോ
ആഹ് അവിടാ രാത്രിയില്
ഇവിടെ രാവിലച്ച ചോറെന്നെ
ചോറ് തന്നെ ഉം ഉം സ്പെഷ്യൽ ഉണ്ടാവല്ലോ
ഏയ് ഇല്ലേ ആ ഒന്നുല്ല ഇന്ന് മീനാണ്
ആഹ് മ് ഉം ഹും ഹും
ശാടെന്തന്ന്
അവിടേം ഇവിടേം മീനായിരുന്നു
ആ ആ കറിയോ
ഇവിടെ മീനൊന്നും കിട്ടാനില്ല
ആഹ് ആഹ് ഇവിടെയും തന്നെ ഇന്നലേം മിഞ്ഞാന്നൊന്നും മീൻകാരം വന്നിട്ട് ണ്ടായില്ല
കെടന്ന് ഹ ഹ ഹ ഹ
ആഹ് അപ്പൊ ഇന്ന് വന്നു ഇന്ന് മത്തിയാണ്
ആഹ ഇവിടെ ചൂട
എ ആഹ് ആ
ഉംമ്മ്
എ അഒന്നും ഇതില വരലെന്നെ ഇല്ല
ആഹ് വേറെ എന്തൊക്കെ ണ്ടായിരുന്നു കറികള്
വേറെന്താ നല്ല വിശേശം ഉം പിന്നെ
വുണ്ടോ
എങ്ങനെ ഇല്ലയ് മഴ ഇതുവരെ പെയ്തീനു പ്പോ ഇല്ല ഏ മയ ചോർന്നു അടേ പെയ്തോ
ആഹ് ഇവിടെ ഉച്ചവരെ മഴയായിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴാ ഒന്ന് തോന്ന് നിക്കിന്നേ മ്
ഇവടെ തന്നെ ഉച്ചവരെ മയെന്നെ യ്നി ഇപ്പോ ചോർച്ചണ്ട് സ്കൂള് വിടാൻ നേരത്തൊക്കെ പെരുംമയ
ആഹ് ആഹ് ഡ്രസ്സൊണങ്ങാനാ പാട്
ആഹ് ആഹ് മെഷീന്ണ്ടങ്കി സുഖാണ് മെഷീന്ക്ക്ട്ടാ പിന്നെ ഒണക്ക ഒണക്കിയാല്
ആഹ് അത് ശരിയാ
അ മിഷീനുണ്ടെങ്കി സുഖാണ് റയ് പക്ഷെ ചെറിയൊരു പുതിലുണ്ടാവും ന്നാലും ഫാനിന്റോ ലപ്പൊ വെച്ചാലങ്ങനെ
അങ്ങ് ഒണങ്ങും ഉം ഉം ഉം കുഞ്ഞുങ്ങള് ഉണ്ടായെന്റെ രണ്ടും മൂന്നും തുണിയൊക്കെ മാറിയിടും അവിടെ എന്തൊക്കെ ചാടിട്ട് വന്നതാണ്
ഉം ഒരീസം രണ്ടട്ടം മൂന്നട്ടൊക്കെ മാറ്റാ
ഉംമ് എളയാള് കുഞ്ഞാളാ അങ്ങനെവാടി പഠിക്കുന്നേയാ
ആ ആ അത്രായി
എയാക്ക് നാലു വയസ്സുണ്ട്
ആഹ് ആഹ് ആഹ് അംഗലവാടിക് പോണ് ണ്ടോ ആഹ് ആഹ് അങ്ങനെ പോയാ കൊറെക്കെ ഒരു ഇതുണ്ടാവൂലേ രാവിലെ പോയാല് രാത് വൈന്നാരം അ മൂന്ന് മണിഒക്കെ അപ്പൊ വിടൂല്ലേ അതുവരെ ഒന്നും നോക്കൊന്നും മാണ്ട ഹ് ഹ് അവിടെ പിന്നെ ടെ ചെറു വാരോട്ടാവോണ്ട് ഒരേന്നെ നോക്കുലോ അല്ലത്
നോക്കിക്കോളും ഉം.
ചിണ്ട് നാല് വയസ്സാ ഓം പോവുല ഓന് അംഗൻവാടി പോവന്നേജുക-
ഇല്ലഹും ഹും ഹു
ഓന്. ഓന് എത്ര എന്ത് പറനാലും ഓന് പോവൂല ഓന് ടീച്ചറെ പേടിയാത്രെ.
പേടിയാണ്. ഇത് പീ സബ്ബംപേടിന്നും ഇല്ല. ആഹ് ചിലപ്പോ ടീച്ചർ വന്ന് വിളിചോണ്ട് പോവക്കെ ചെയ്യും അങ്ങനെ വാടി
ആ ഇപട്ത്തെ തന്നെട്ട ടീച്ചറ് നല്ല സ്വഭാവാണ്. ക്ഷെ അങ്ങനത്തെ കുഴപ്പൊന്നുല്ല. കുട്ടിക കുട്ടികൾക്കും തന്നെ ഭയങ്കര അങ്ങട്ട് ഇങ്ങട്ടൊക്കെ കാര്യാണ്. ഓപോകുല ഏ ഓപോകേന്നെജൂല
ആഹാ
ഹും കൊറേ ദിവസം ഇപ്പഎന്താറെ പിന്നെ നമുക്കോറിം രാവിലെ നമുക്ക് രണ്ടാക്കും പോയാണ്ട് അന് നമുക്ക് രണ്ടുപേർ - - ക്കും പോയി അവിടെ ഇരിക്കാന്നൊക്കെ പറയും പക്ഷേ മൂം ഓൻ ശ്രദ്ധിച്ചൂല. അതേപോലെ ടീച്ചർ അങ്ങോട്ട് വിളിച്ചൊക്കെ ചെയ്യും. പോരെന്ന്റഞ്ഞാട് ഏ ഉം പോവൂല. ഓന് എങ്ങനിം പോവൂല
പോവൂല്ല ഹൂം ഉും
ഉം ഞി അടുത്ത പ്രാവശ്യം ഞി സ്കൂൾക് പോകാറിം.
ആ ഇനി സ്കൂളിൽ അടുത്ത പ്രാവശ്യം മോനേം വിടണം. യു. കെ. ജി. ചേർക്കണം.
ആ ആ പിന്നവൻ അങ്ങനെ പോയിക്കോളന്ന് പറയപ്പൊ.
എനിക്ക് മൂത്താ ആള് മോളാ രണ്ടാം ക്ലാസ്സില്.
ഏഎഏ
ഉും
ആ അ പത് ഒന്നാം ക്ലാസ്സിലാണ്.
ആഹാ
ഏ മറ്റൊരു കീപട്ടാണ് ഒന്നരിം പിന്നെ നാലു വയസ്സ് ആയ കുട്ടി
കുട്ടി ആഹ് ആഹ്ഹ് ഉം മ്
ഞിഓനുടെഅട്ത് അട്ത്ത പ്രാവശ്യം സ്കൂൾ ചേർത്താ പിന്നെ ഓള് ഒറ്റക്ക് ഉണ്ടാവും. ഓള മാത്രം നോക്കിയാ മതി ഹി ഹ്
ഒന്നര വയസ്സേ ഉള്ളു പാടായിരിക്കുന്നോ കനല്ലിയോണ്
നോക്കാനൊക്കെ പാടന്നെയാണ്. ഓല് വന്നാലും സ്കൂൾ വിട്ട് വന്നാലും അങ്ങനെ ഓന് മറ്റോം പിന്നെ നാല് വയസ്സായ ചെറുക്കൻ ഓന്ണ്ടായോണ്ട് ഓലപ്പം അങ്ങനെ കളിച്ചും.
കളിച്ചോളും ഉം ഹും ഹും
ഉം നടക്കലൊക്കെ തൊടത്തിയതല്ലേ അപ്പങ്ങനെ
ആഹ് ഉം ഉം ഉം
അയിന് പള്ളിലൊന്നും ഇല്ലെങ്കിലാണേ അപ്പങ്ങനെ കരഞ്ഞ് കൂട അങ്ങനെ ഒലു വെച്ചും പിന്നെ പുള്ളായ പിന്നെ ഒരു അങ്ങനെ കളിച്ചും. പിന്നെ പനി ഇതൊക്കെയിറ്റേ ഒന്നും തിന്ന്ണ ഒന്നും ല്ല.
ഹും
ഉമ്‌തിറ്റകമ്മിയാണ്
ഉ ഉ മ് പിന്നെ പിന്നെ ഓ ഇവിടക്കെ ഇങ്ങനെ
ഉം ഐയില് ഇപ്പൊ സാധാ നെറ്റിന്ന് തീരെ റേയ്ഞ്ചില്ല പിന്നെ ആ വൈഫ് - പിന്ന് വിള്ച്ചപ്പോ കുറെക്കെ റേഞ്ച് കിട്ടണ് ണ്ട് നല്ല റേഞ്ച്ണ്ട്.
കിട്ടുന്നോണ്ട് ആഹ് ആഹ് ഹാ അല്ല അല്ല വൈഫൈ അല്ല
ഏഹ് എന്നാ അവടെ റേഞ്ച് ഇണ്ട് ട്ടോ ഇവടെ തീരെ റേഞ്ചില്ല ഈ ഏരില് സാധാ കോളൊന്നും ചെയ്തിട്ടൊന്നും അങ്ങനെ സാധാ ഇതില് ഇങ്ങനെ വാട്സപ്പ് കോള് അങ്ങനല്ലേ മെസ്സേജ് ക്കുമ്പോ പോവാന്നല്ലാതെ അങ്ങനത്തെ കോള് ചെയ്യാനൊന്നും പറ്റണില്ല ഉം
ഇവടെ റേഞ്ചോണ്ട്
ഉം മോനെടെ പോയോ
മോൻ മോൻ ട്യൂഷന് പോയി അക്ഷരം പഠിക്കാൻ ട്യൂഷനോണ്ട്
ഏഹ് ഏഹ് സ്കൂൾ തന്നെ അവടടുത്താ?
ആഹ് തൊട്ടപ്രത്ത് വീടിന്റെ തൊട്ടപ്രത്ത്
ആഹ് ആ എത്രയാ കൊടുക്കല് മാസാ
മാസം നാണൂറ് മോന് നാണൂറ് ഉം ഉം ഉം ഉം നാ നാന്നൂറ മോക്ക് അഞ്ഞൂറും
ഏ രണ്ടാളും പോണൊണ്ടോ
രണ്ടാളും പോവ്ന്നുണ്ട്
അ ആഹ്
മ്ഹും
അപ്പൊ സ്കൂള് അതല്ല ചെയ്യ അപ്പൊ അങ്ങനല്ല ഒരാൾക്ക് നാണൂറ് കൊടുക്കൊള്ളേ
ആ കൊടുക്കുന്നുണ്ട്
മറ്റോക്കും നാണൂറ് തന്നെ
ആഹ് അല്ല അഞ്ഞൂറ് അഞ്ഞൂറ് ഉം
അല്ലേ ഏത് സ്കൂള് അയിന് ഒരു വിധം പഠിപ്പിച്ചേണ്ടേലോ വീട്ടിലിരുന്നൊരങ്ങനെ പഠിപ്പിച്ചാലും കൊഴ
ആ ഞാനേ വർക്കിന് പോന്നുണ്ട്
ആ അതോണ്ടാന്നില്ലേ ആഹ് ആ ആ ആ അങ്ങനൊക്കെ ആവുമ്പോ പിന്നെ ഗതീടാണ്
ഉം ന്തോ
എന്ത് വർക്കാണ്
ഞാന് റേഡിയോഗ്രഫർ ആയിട്ട്
തന്നെ
അങ്ങ്
ആഹ് ആ ആഹ് ആ ആ അവിടടുത്താ
ആ അടുത്താ
ഏഹ് ആ ആഹ്
ഉം
ആ പിൻ
പാര് അപ്പ പിന്നെ പിള്ളാര് ഇരിക്കത്തൂല്ല പഠിപ്പിക്കാൻ ത്തിയ വിളിച്ച ഇരിക്കത്തുല്ല അതുപിന്നെ അപ്പൊ ട്യൂഷന് പോകുമ്പോ പഠിക്കും എന്തോ
വരുമ്പഴത്ത് സ്ക്കൂക് പോകും പിന്നെ വെറുതെങ്ങനെ ഇരിക്കല്ലലേ
ആന്ന്
അങ്ങനെ വർക്ക് ഉണ്ടാകുമ്പോ സുഖാണ്
ഉം
ഡൈലി പോണ് ണ്ടാവൂലേ
ആഹ് ഡെയിലി പോണം ഇന്നെനിക്ക് ലീവായിരുന്നു
ആഹ് ആ ആഹ്
അപ്പം പിന്നെ അല്ലെങ്കി എനിക്ക് ആ രാവിലെ എട്ടര റ്റു അഞ്ചര
ആഹ് ആഹ് എട്ടരക്കു പോകു
ഉം എട്ടരക്ക് പോകും
എട്ടരക്ക് പോയിട്ട് അഞ്ചരക്കോ
അഞ്ചരെക്ക്
ബസിന് പോരാക്കലല്ലേ
ഇല്ലില്ല ടൂവീലറാണ്ട്
തന്നെ ആഹ് ആഹ് അക്കെ പഠിച്ചക്കണു ഏഹ് ആഹ് അതൊക്കെ പഠിച്ചക്കണോ ഞാന് വരുന്നാനാകെ വളഞ്ഞണ്ടാക്കാരോ
അയിനിനി തുടക്കത്തിലൊക്കെ ആകുമ്പോ ഇനി സ്കൂട്ടിമ്മേ കേറി അങ്ങനെ വളഞ്ഞോടയക്കല് അത് പീന്നെങ്ങനെ ശരിയാകും ഉം അതെനിക്ക് പഠിച്ചപ്പതന്നേ നേരാക്ക ഏഹ് അല്ലേ ഈ മദ്രസക്ക് സ്ക്കു
ങ്ങായിരുന്നു.
അതല്ലേ മദ്രസെ, സ്കൂള്കൊക്ക പഠിച്ച സുഖാണെ ആരെ കൊണ്ടക്കാനും കൊണ്ടുരാനൊക്കെ അഹ് സുഖാണ്. പ്പളും പറയും പഠിച്ചോ പഠിച്ചോന് ചെറിയ ചെറിയട്ടിണ്ടാകുമ്പോ അതന്നും നടക്കൂല.
നടക്കില്ല ശരിയാ നടക്കത്തില്ല ഉം
അതൊണ്ട് ഇങ്ങക്ക് സുഖാണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയല്. ഉം ഉം
ഉം എന്താ ഇങ്ങനെ
വെറന്ത പണിയെക്കെ ഒരുങ്ങിയോ? പണിയൊക്കെ ഒരുങ്ങിയോച്ച ആഹ് എന്താന്ന് ഇന്ന് മീനാ
ആഹ്‌, ചൂടായിരുന്ന്ന് വെയില്. ഇനി രാത്രി ഇനിക്ക് ചപ്പാത്തിയും ഗ്രീൻപീസ് കറിയ ഉദ്ദേശിക്കുന്ന
ഗ്രീൻപീസോ
ആഹ് ഗ്രീൻപീസ്
വേറ അപ്പൊ മീൻ കറിവച്ചുടന്നാ. ഓല തന്നേ ചപ്പാത്തി തന്നേ
ആഹ് ഇഷ്ട ചപ്പാത്തി ഗ്രീൻപ്പിസുകറി ഭയങ്കരിഷ്ട
ആഹ് ആഹ് ചപ്പാത്തി ചെല കുട്ടിയക്ക് പറ്റല്ല
ഉം അത്ന്നെ കുഴപ്പില്ല
ആഹ് ആഹ്
ഉം പിന്നെന്താണ്?
രാത്രി ഒന്നും ചപ്പാത്തില്ല രാവിലെ പിന്നേം തരക്കടില്ല
ആ ആഹ്
ഏഹ് രാത്രി ഒന്നും കജജുല്ല അതിന് ഉമ്മാക്കൊക്കെ ഇഷ്ടുണ്ടെങ്കിൽ പിന്നെപ്പ
വത്തയ ഉം ഉം. ആഹ് വേറെന്താ അവിടെല്ലാരും എന്തിയേ ഹസ്ബൻഡ് ഇല്ല വെളിയില്ല.
ആഹ് ആഹ് ഉം
പിന്ന ഇവിടണ്ട്
ഉം ഉം
പിന്നെ.
പിന്നെ എന്താണ് ഇമ്
വേറൊെന്തക്കെ കൊറേയായില്ലേ. സമയായോയ്ച്ചാ സമയആയോ ചോയിച്ചാ.
ആ ആ ഇമ്
ടൈമായി ലെപ്പൊ? ഏ ടൈമായി ലെ ചോയ്ച്ചാ?
ആയി ആയി ആയി ഉ ആ ശരി ന്നാ.
ആ ഓക്കേ ഇജ്ജത്